ഹലോ ഹലോ
സ് ഹലോ
ഹലോ ആഹ് ആഹ് കേൾക്കണ്ടാ കേക്ക്ണില്ലാ
ആഹ് കേൾക്കണ്ട് കേൾക്കണ്ട് പറഞ്ഞോ പറഞ്ഞോ
ആഹ് തെരക്ക്
എന്തൊക്കെണ്ട്‌ വിശേഷം അല്ല അല്ല ഊണ്
നല്ല വിശേഷ ആഹ് കഴിഞ്ഞ് ആഹ് ആഹ് കയിഞ്ഞ് നെയ്ച്ചോറായിരുന്ന്‌ നേർച്ചച്ചോറാര്ന്ന്‌
ഏഹ് ആഹ് ആഹ് ഉം പിന്നെ വേറെ വിശേഷംന്ത് ചോറ്തിന്ന്‌ പ റസ്റ്റിലാണാ ആഹ് കയിഞ്ഞ് കഴിഞ്ഞ്
ആഹ് ആഹ്
ആഹ് റസ്റ്റ്
എന്താഭക്ഷണങ്ങക്ക്?
ഇന്ന് മ്മടെ ചായർ മത്തിയില്ല മത്തി ചാ ള മത്തിയില്ല ചാള ചാളകറിയെച്ച് ആണ ആഹ് ചാളകറിയെച്ച് പിന്നെ ആ ഒരു കറ വീണ്ടായിരുന്നോ പിരിച്ച് അവിടെ മയൊക്കെണ്ടാ മഴയുണ്ടാ വിടെ?
മഴ ഇന്ന് അധികം മഴല്ല രാവിലങ്ങനെ ചാറി നിന്നിരുന്നു പ്പ മഴെല്ല
ആഹ് ആഹ് ഇവിടെയില്ല ആഹ് രാവിലെ ഒന്ന് ചാ റിഇപയില്ല പ്പ വെയില്ളിയുന്നുണ്ട്
ആഹ്
ആഹ്
ഫാനൊന്നിട ഇന്ന് മക്കളൊക്കെ സ്കൂളിക്ക് പോയാ
ആഹ് സ്കൂളിക്ക് പോയിട്ട്ണ്ട് അവിടെ പോയില്ലേ?
ഉം ഏഹ്
അടെ അവിടെ പോയില്ലാൻ
ഇല്ല ഇവിടെ ഇന്ന് പോയിട്ടില്ല നേ ഇവിടെ നേർച്ച നടക്കണ അപ്പൊ വാഹനങ്ങളൊന്നും അതി കൂടെ പോവൂല അപ്പന്ന ഒരു ലീവാണ്
ആഹ് ആഹ് ആഹ് ഇവിടെ പള്ളി അടുത്താണാ
ആഹ് ആഹ് മക്കാമക്കള്ളതാ ആഹ് ആഹ് മക്കാമ ഒക്കെള്ള ആഹ് ഇവിടെ നേർച്ച നടക്കണം അപ്പൊ വാഹനങ്ങളൊക്കെ ആതോ ആളും നേരം ഉണ്ടാവും ചീരണയൊക്കെ വാങ്ങാന ചോറ് ചോറ് നല്ല രസാണ് ആഹ് ആഹ് അപ്പൊന്ന് അവരെ വണ്ടിയൊന്നും ഉണ്ടാവൂല ഉം ഉം വേറെ നിങ്ങളെ മക്കളൊക്കെ എത്രല പഠിക്കണം
വീട്ടില് പച്ചക്കറിയൊക്കെ ഉണ്ടാ
പച്ചക്കറി
മക്കള ഒരാള് പ്ലസ്ടു രണ്ടാമതോളം ഒൻമ്പതില് എളേത് യു കെ ജി
ഏഹ് ഏഹ് മൂന്നാള നാലാളൊ കേൾക്കണില്ല
ഹലോ കെ
ആഹ് ഇങ്ങളവിടെ പറഞ്ഞതാണ് ആ ഇവിടെ മൂന്നാളാണ്
ആഹ്
മം
ആഹ്
ത്തത് ഒമ്പതാം ക്ലാസ്സില്, രണ്ടാമത്തെ ആള് ഏഴില്, ഒരാള് നാല് അങ്ങനെ ഉം
ആഹ് പപ്പയൊക്കെ ഒരുപാട്ണ്ടോ
ഒരുപാടുണ്ടായിരുന്നു. ഇപ്പൊക്കെ കഴിഞ്ഞ് ഒരുപാടുണ്ടായിരുന്നു പറയാ ഒക്കെ പോ ത്ത് ഞങ്ങളൊക്കെ എടുത്തിന്ന് ഇപ്പൊ ഇപ്പൊ കുറവായി അത് അധികം ഉണ്ടാവുലല്ലോ മരം വേഗം പിന്നെ കൊറെ കായ്ക്കാതെആവുലേ പിന്നെ അങ്ങനെ പിന്നെ എങ്ങനെ എപ്പോലെങ്കിലൊക്കെ പൂവിടും ഇവിടെ ഇണ്ടായിന്ന്, മൂന്നാല് മരങ്ങൾ ഉണ്ടായിരുന്നു ഞാന് കുഴിച്ചിട്ടായിരുന്നു വിത്തിട്ടിട്ട് മം ങ്ങൾക്ക് കൃഷിയാക്കണ്ടോ?
ൃശനൂ
ഉ
എനക്ക് ഇവടെ ചെടികളൊക്കെ ഇണ്ടായിട്ടില്ലേ, ചെടിയൊക്കെ ഉണ്ടാ?
ആ ചെടിയ ചെടിയൊന്നുല്ല ഒക്കെ പുല്ലും മുളച്ചു ച്ച്ണ് ഇടക്കൂടെ, ഏഹ് കേൾക്കണില്ല
ആഹ് പറഞ്ഞോ ചെടികളൊക്കെ ഉണ്ടായിട്ട
ചെടികളില്ല ചെമ്പരത്തി ചെമ്പരത്തിയൊക്കെ ഉണ്ട്, ചെമ്പര ത്തിമം കളർച്ചെടികളൊക്കെ
ആഹ്
ങ്ങക്ക് അവിടെ റേഞ്ച് കുറവുണ്ട് തോന്നണില്ലേ? നല്ലോ ക്ലിയറ ഈ ഇടക് ഇടക്ക് മുറിഞ് കേൾക്കണില്ലേ
ആഹ് ആഹ് അതന്നെ ആഹ് റേഞ്ജിന്റെ പ്രശ്നംണ്ട് ഇവിടെ
ആഹ്
പിന്നെ വെക്കേഷനൊക്കെ ആയിട്ട് ടൂറൊക്കെ പോയാ
ഇല്ല ഇല്ല ടൂറൊന്നും പോയിട്ടില്ല വെക്കേഷന് ടൂറൊന്നും പോയിട്ടില്ല നമ്മളെ ഇവ് ടെ വീട്ടിൽ തന്നെ. ആഹ് മദ്രസൊക്കെ ഉള്ളല്ലേ അല്ലേലും പോയിട്ടില്ല എ എന്റെ വീട്ട് പോയി വന്ന്.
ഞാ
അങ്ങനെ മം വേറെ, നിങ്ങള് ഇങ്ങള് മാത്രാണോ?
ആഹ് ആഹ് ഞങ്ങൾ മാത്രമാണ്. ആഹ്
ഹസ്ബൻറിന് എന്താ ജോലി?
ഹസ്ബന്ഡ് ഡ്രൈവർ ആണ്
ഏഹ് ഇന്റെ ഹസ്ബൻറ് ഉണ്ടായിണു പറയണ് ഇല്ലല്ല അതെ ആ
ആഹ്.
ഇങ്ങളോട്ടർഷന്നെ.
അല്ല ല്ല.
ഏഹ്.
കമ്പനിലെ വണ്ടിയാ.
ആഹ്.
ആഹ്.
ഉം വർക്കൊന്നും ചെയ്യണില്ല ഞാൻ വീട്ടിലന്നെ
ആഹ്.
ഉം ഇങ്ങകെന്തെലും വർക്ക്ണ്ടോ.
ഇല്ല ഇല്ല ഇങ്ങനെയൊക്കെ എന്തേലൊക്കെ ചെയ്യും അല്ലാണ്ട് വേറൊന്നുല്ല. അത് തന്നെ അ .
ത്ത് പിന്നയ്ന് പൊർത്തൊന്നും പോണ ഇഷ്ടല്ല ഇതു അറീലട്ടോ ഇതൊന്നും അറീല. ഉം.
എല്ലാണ്ടാക്കുവോ വ ഭി ഭക്ഷണം ഒക്കെണ്ടാക്കുവോ എല്ലാം ഇണ്ടാക്കുവോ.
ആഹ് ഭക്ഷണൊക്കെ ണ്ടാക്കും ഭക്ഷണ ഞാൻ കല്യാണം കഴിഞ്ഞന്നപ്പൊ ഇൻ ഇപ്പൊന്നു അറീലന്ന് പിന്നെ പെരി ഇവിടാരു ഇല്ല മ്മിയും പാപ്പൊന്നുല്ല. വാപ്പ ഇപ്പട്ത്താ മര്ച്ചത് ഏഹ് എട്ട് വർഷായി ഞാൻ കല്യാണം കയ്ഞ്ഞ് വരു മ്പം ഉമ്മ ഉണ്ടേയിരുന്നില്ല. പിന്നെ നാത്തൂനായിരുന്നു നാത്തൂ പിന്നെ കൊർച്ച് ദിവസ ത്ത്ന്ന്ങനെ പോയപ്പൊ പിന്നെ നമ്മളൊറ്റക്കായപ്പോ എല്ലാം കൊ അങ്ങനെ ചെയ്ത് ശീലിച്ച് ഇപ്പ എല്ലാ അറിയും.
ആഹ് അതന്നെ ഞാ എനിക്കും അതർന്നു അങ്ങനെയൊക്കെ തന്നെയർന്നു. അവിടെ പിന്നെ യൂട്യൂബും ഇതൊക്കെ ഇണ്ടല്ലോ എല്ലാം. നോക്കി ചെയ്യാലാ ആഹ് ഇപ്പല്ലാം. എല്ലാം അറിയാൻ പറ്റൂ മഴ പെയ്ത അങ്ങനെ അവിടെ വെള്ളൊക്കെ കേറുവാ.
ആഹ് ഇവടെ പൊഴയും പാടും ഒക്കെ ഒന്നായിക്കണ്ട. മഴ അങ്ങനെ നിക്കാതൊരു ഒരാഴ്ച. ഒരാഴ്ച പെയ്താ വെള്ളം കേറും റോട്ടിൽമക്ക്. ഏഹ് ഞമ്മക്ക് ഇല്ല ല്ല ഞങ്ങക്ക് അങ്ങനെ ബുദ്ധിമുട്ടില്ല ഞമ്മള്. താഴത്തുള്ളവര്ക്കൊക്കെ ബുദ്ധിമുട്ടാണ്. അന്ന്ല്ല പ്രളയക്കെണ്ടായിരുന്നില്ല.
ആഹ് ആഹ് ആഹ്.
ആഹ് അന്ന് താഴത്തുള്ളവരെ പെരേലൊക്കെ വള്ളം കേറിന്നു റോഡ് സൈഡിലക്കയിട്ടേ.
അതല്ലേ.
ഉം ഞ്ഞമ്മക്കു അങ്ങനെ കേറുന്നുള്ള. പെടിയിലേന്ന് അങ്ങനെ എല്ലാരും ഇവിടുന്ന് പോ പോയിരുന്ന്.
ആഹ് വരാം.
ആഹ് ഞമ്മളെ വീട്ട്ക്ക് ഞ്ഞമ്മളെ നാട്ടിൽക്ക് എല്ലാരും അവരാര നാട്ടിൽക്ക് പോവും. ങ്ങനെ അങ്ങട്ട് കുടുംബക്കാരോട്ക്കൊക്കെ മാറി നിന്നീര്ന്നു.
ആഹ് ആഹ് ആഹ്.
ഉം പിന്നങ്ങനെ മഴ നിന്നപ്പോ പിന്നങ്ങനണ് നിന്ന്. ഉം
വൈകുന്നേര ക്കെന്താ സ്പെഷ്യൽ എന്തേലും ഉണ്ടാക്കോ വൈകുന്നേരൊക്കെ എണ്ണ കടിളൊക്കെ ഉണ്ടാക്കുവോ
ഇപ്പ അങ്ങനില്ല സാധനം ഇണ്ടാവണേന് അനുസരിച്ച് വീട്ടില് അ അങ്ങനെ ഉണ്ടാക്കും ഉ
പിന്നെ കുട്ടികളന്നെ സ്കൂളട്ട് വന്നും ഭക്ഷണല് ആ വെയ്ലായായത് കൊണ്ടോ അല്ല കുട്ടികൾ വന്നാല് അവര് ചോറാണ് കഴി കേറിയാം
അതല്ലേ ഇവിടുത്തെ മക്കൾക്ക് ബേക്കറി ഐറ്റംസ് എന്തിലൊക്കെ രാവിലത്തേക്ക് എന്തേലും ഉണ്ടേ കഴിച്ചോളും
ആഹ്
രാവിലെപ്പൊ എന്തൊക്കെ ഉണ്ടാക്കണ
രാവിലെ ഇന്ന് പത്തിരി ആയിരുന്നു പത്തിരി ദോശ പുട്ടുണ്ടാക്കല് ഇല്ല പുട്ട് ഇവിടെ ആർക്കും പറ്റത് കുട്ടികൾക്ക് ഇഷ്ടാണ് അവര് പാപ്പ പറ്റൂല നെഞ്ഞ് നീറി തേങ്ങ വെട്ടിയാലേ അത്ണ്ടാക്കിയാലോ ആ ഒരു കഷ്ണവും അതന്നെ തേങ്ങൊക്കെ ഇങ്ങനെ മാറ്റി പെറുക്കിയിട്ടിട്ട് ത് തിന്നാ
ആഹ്
അത് പിന്നെ ഞാന് അങ്ങനെ ഉണ്ടാക്കലില്ല ബാക്കിയുള്ള വെള്ളപ്പം ഇട്ടിലി അതൊക്കെ ഉണ്ടാക്കും
ആഹ് ഉം ഉം
ഉം ഉം
ഇനിവ ഞങ്ങള് ആഹ് അങ്ങനെയ്പ തന്നെ പുട്ട് ദോശ ഇട്ടിലി
ആഹ്
ഉപ്പുമാവ് ആ റാവ ഇക്കെണ്ടാക്കും
ആ റവവർക്ക് ഭയങ്കര ഇഷ്ടാണ് ഉപുമാവ്
ആഹ് ഇവിടെം ഇഷ്ടാണെല്ലാർക്കും
ഉം രാത്രിക്ക് ആ ചോറ് തന്നെ ബാക്കി ഞാനും കുട്ടികളും മാത്രല്ല പിന്നെ ഹസ്ബൻറും ആഹ്
ആഹ് രാത്രിത്തേക്ക് ചോറ്ണ്ടല്ലോ ആഹ്
ഇണ്ടാക്കേണ്ട ആവശ്യം ഇണ്ടാവലില്ലേ എന്നും ഇല്ലല്ല
ആഹ് രാത്രി ചോറ് തന്നെയല്ലേ കഴിക്കുന്ന എല്ലാരും ആഹ് ആഹ് ആഹ്
പാത്തിയാ
ഇല്ല ഞങ്ങളും ചോറ് തന്നെയാണ് ഞമ്മള് അങ്ങനെ സപ്പറേറ്റ് ഒന്നും ഉണ്ടാകില്ല ചോറ് തന്നെ കഴിക്കുള്ളൂ
എഹ് ഉം
വേറെന്ത് വിശേഷം ചക്കേംകൊണ്ട് അടേക്കെ ഇണ്ടാക്കോ
ചക്കേറ്റ് ഏ അങ്ങനെ റവൊക്കെ ഇട്ടിട്ടോ അറവയും തേങ്ങൊക്കെ ഇട്ടിട്ട് നിങ്ങളെ ങ്ങനെ ഇണ്ടൊക്കലുണ്ടോ
പൊടിയും തേങ്ങേക്കിട്ട് ഒണ്ടാക്കും
ഏ അയെങ്ങനെ
പൊടിയും തേങ്ങയും ശർക്കരയൊക്കെ ശർക്കര പാനിയൊക്കെ ഒഴിച്ച്ണ്ടാക്കൂലേ
ഏഏ അരിപ്പൊടിത് വേണ്ടാ ഞാങ്ങനെ ണ്ടാക്കലില്യ ങ്ങനെ ഫോൺല് കണ്ടീന്ന്. ഇണ്ടാക്ക്യോക്കീട്ടില്ല.
ആഹ്. ആഹ് അരിപ്പൊടിം തേങ്ങേ ശർക്കരേം എലക്കേം ഉപ്പും
ഒക്കെട്ട്ങ്ങാണ്ട്,
എക്കട്ട്ങ്ങണ്ട് കൊഴച്ച് ആഹ് എലേല് ങ്ങനെ പരത്തി വെച്ച്. ഇഡ്ലി പാത്രത്തിൽ വെച്ച് ആവ്യേറ്റിട്ക്കും. ചക്ക മിക്സ്‌ സിലിട്ടടിക്യും. ഊം
ഉം. ഞാപ്പൊ വിളിക്കാട്ടോ ഏഹ് ഇപ്പൊ വിളിക്കാ. ഇങ്ങള് പോവല്ലി.